ഓ ഹലോ
ഹലോ ഹലോ കേക്കുന്നില്ലേ
കേൾക്കുന്നില്ല ആ കേക്കുന്നുണ്ട്
ആ ഓക്കെ ചുമ്മാരിക്കായിരുന്നു അവിടെയോ
ഞാ ചോറൊക്കെ കഴിച്ചിട്ട് ഇരിക്കയിരുന്നു ചോറുകഴിച്ചില്ല
ഓ ചോർക്കയ്ച്ചു
ചോറ് വെ ആഹ് ഉം
പിന്നെ ഞാന് ഇങ്ങനെ ആഹ് ഏഹ് റീൽസ് ഇങ്ങനെ സ്ക്രോൾയ്യത് ഇങ്ങനെ ലഹരിനെ പറ്റിഓക്കെ കേട്ട് എന്താലേ ഇപ്പത്തെ കാലത്ത്
അതെ ലഹരിന്റെ എല്ലായിടത്തും അതുതന്നെയല്ലേ അല്ലേ പിള്ളേരികള് സ്കൂളിൽ പഠിക്ക പിന്നെ മക്ക മക്കളും എല്ലാ എല്ലാരും ഇതിന്റെ ഒരു ഇതായിട്ട് പോകുന്നത് മക്കളെല്ലാരും. ഓ എല്ലാരും ഒ അടിമ പോലെല്ലെ പഠിക്കാൻ പോയി കഴിഞ്ഞാല്. പിള്ളേരെല്ലാം ഇതിന അടിമയായ പോലത്തെ ഒര അവസ്ഥയാണിപ്പോ.
പഠിത്തത്തിനകാടി കൂടുതൽ ശ്രദ്ധ ലഹരിയിലോട്ടേക്ക് കൊടുക്കുന്നു.
അതെ എന്തെല്ലാം കേസുകൾ നടക്കുന്നു. ലഹരിക്ക് അടിമയായിട്ട്.
അതെ ഇപ്പ കൂടുതൽ സ്കൂൾ കുട്ടികള്.
ആ സ്കൂളുകളിൽ നിന്നൊക്കെ ഇണി ഇത് ഇ മയക്ക് മരുന്നി ന് അടിമയായിട്ട്. കൊറേ പിള്ളേരോടെ പിടിച്ച് സ്കൂളിൽ നിന്നൊക്കെ ഒഴിവാക്കി. മ ക്കൊക്കെ ഇതില്ലാത്ത അവസ്ഥ പോലെ ആയി.
ഉം ലഹരി ഇപ്പൊ എന്തൊക്കെ
ആ പറഞ്ഞോ
അല്ല എന്തൊക്കെ ഷേപ്പ് കളില ഓരോ മിഠായി കടലാസിന്റെ ഉള്ളിലൊക്കെയാണ് ഓരോ ലഹരികള് കുട്ടികൾല് അഡിക്റ്റാക്കാൻ വേണ്ടിയിട്ട് ആക്കീര്ക്കുന്നത്.
ആഹ് ആഹ് അതെ ആഹ് വിദേശ്ത്ത് പോകുന്നവർക്കൊക്കെ പറ്റുന്നില്ലേ. ആ ഓരോ പാക്കറ്റ് ഇങ്ങനെ ഇതൊക്കെ മാറി ബാഗുകളെല്ലാം മാറിപ്പോയ്. കഴിഞ്ഞ അവരയ്ന് ആ കഷരി അവര്. അവരുടെ കയ്യില് പല രൂ രീതിക്കെക്കെ. പിന്ന ആക്കീട്ട് പിന്ന അവര് പിന്ന പോകാൻ പറ്റാണ്ടൊക്കെ ആയിട്ടൊക്കെയ ഉുള്ള ഓരോരോ ന്യൂസുകളൊക്കെ ഇങ്ങനെ കേൾക്കാം.
അതെ
ആരോ ആരെട്ത്ത് നിന്നും നമുക്കൊന്നും വിശ്വസ്ച്ച് മേടിക്കാൻ പറ്റാത്തൊരു കാലഘട്ടായിപ്പം.
അതെ
അവര് ഏതൊക്കെ രീതിയിലാ നമക്ക്-
ആദ്യക്കെ ലഹരി. ഉപയ്ഗിക്കാൻ കുട്ടികൾക്ക് പേടിയായ്ര്ന്ന് ഇപ്പ പ്പാ കുട്ടിൾക്ക് ശീലായിട്ട് എല്ലാവരും തുടർച്ചയ് ഒരു മി- ട്ടായി തിന്നുന്ന പോലെയാ ആൾക്കാര്ടെ മുന്നിന്നൊക്കെ തിന്നുന്നേ.
ആഹ് അതേ ഇപ്പ എല്ലാം മെൽ വളരെ എളു- പ്പത്തിലാക്കി കൊടുത്തു എല്ലാം. പേടിലേ ത് കഴ്ച്ചഴ്ഞ്ഞാല് ല്ലേ എന്താലേ ഇങ്ങനെയതാ വിശ്വസ്ച്ച് മക്കളെയൊക്കെ സ്കൂൾലേക്ക് വിടുന്ന്. പേടിയാവ്ന്നുണ്ട്.
ഉംഹ്
എന്തൊക്കെയാണോ ഓരോ കാലഈ കാലഘട്ടം.
അതെ ആരോഗ്യ പ്രശ്നവും.
ഉം
അവരൊര് നിമിഷം സന്തോഷത്തിന് വേണ്ടീട്ട്.
ആഹ് അതെ അതെ അതെ ആഹ് അതെ ആ ഒരു നിമിഷത്തെ ഒരു നിമിഷത്തെ ഒരു. ആ അത് ഭാവി പോവും മക്കടെ ലഹരീല് അടിമയായി- ട്ട് എത്രയോ കേസുകള്. ചിന്തിക്കുന്നില്ല അവരാ അന്നേര്ത്തെ സുഖത്തിന് വേണ്ടി അവര് ചെയ്യുന്നു. പിന്നീട് അത് കുടുംബത്തെ വരെ ബാധിക്കുന്നു. മാതാപിതാക്കടൊക്കെ ഒരാ- വസ്ഥ മക്കടെ ഇത് ശരിക്കിനും ഭ്രാന്തിലേക്ക് വരെ എത്തുന്നില്ലേ. ഇതിനടിമയായിട്ട് എത്രയോ മക്കള് പിന്നെ ങ്ങനെ ഭ്രാന്താശുപത്-
പിതാക്കളെ കൊല്ലുന്നുണ്ട് പൈസോയ്ച്ചിട്ട് കൊടുക്കാത്തത്.
ആഹ് ശരിയാ അത് തന്ന ഇത് കിട്ടാത്തഹ് കൊണ്ടാ അവർക്കാ ഒരു ഇത് അത്പോലെ ഇത് ഹോസ്പിറ്റൽ എന്തോരം കേസുകളാന്നറിയാവോ ഇങ്ങനെ മക്കളെയെക്കെ ഇങ്ങനെ ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഇവരിങ്ങനെ ഇത് കഴിക്കുന്നു കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇത് എന്താ പറയ ഇത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ആരെ കൊല്ലണം ന്നുള്ളൊരു ഇതതാ അവര് അവർക്ക് കിട്ടിയില്ലെങ്കി ആഹ് ആഹ് ചിന്ത അവർടെ ചിന്ത അങ്ങനെ മുന്ന് കടന്നു പോവ്വാണ് പിടിച്ചാ കി ട്ടാത്ത പോൽത്തെ ഒരവസ്ഥേല് എവിടെയെല്ലാം എത്തുന്ന് എദ്രോ ചെറിയ ഈ പെമ്മക്കളൊക്കെ ണ്ടല്ലോ ശരിക്കും ഇതിനഡിക്റ്റായിട്ട് അവർക്ക് ഇഹ് പിന്നെ ഇങ്ങനെ മെന്റൽ പ്രോബ്ലം ആയി. പെൺകുട്ടികളാ കൂടുതലു ഇപ്പൊ ആഹ് പെൺകു ട്ടികളാണ് ഇതിപ്പോ ശരിക്കിനും ഇതിന് കമ്പനികള് കൂടീ ട്ട് മക്കള് കഴിച്ചില്ലാ എങ്കിൽ അവര് അതില് പ് എഹ് വ ഇതാക്കുവാണ് എന്താ പറയാ പിന്നെ കഴിച്ചില്ലെങ്കിൽ അവിടെ ഒരു സ്ഥാനം ഇല്ലാത്ത പോലത്തരവസ്ഥയിലാണ് ഇപ്പോ മുന്നോട്ട് പോകുന്നത് ഇതിനെപ്പറ്റി. ഇത് കഴിച്ചില്ലെങ്കില്. ഇത് സഹകരിച്ച് മുന്നോട്ട് പോയിട്ടില്ലെങ്കില് അങ്ങനെരവസ്ഥ സ്ഥയാവുവാണ് അപ്പൊ കൂട്ട്കെട്ടാ അപ്പൊ വേണ്ടാന്ന് വെക്കുന്ന മക്കള് പോലും ഇതിനകത്തേക്കങ്ങോട്ട്
ഉം അടിമപ്പെട്ടുവ്വാണ്
അഹ് പ്പൊ അടിമപ്പെട്ട് പോവ്വാണ് രക്ഷയില്ലാത്ത ഒരവസ്ഥയാവുവാണ്
അതെ ഉം
എന്താ ഈ ഇപ്പത്തെ കാലഘട്ടം
കുടുംബങ്ങളെ വരെ മറന്ന് മറന്നു പോവും
കുടുംബ ആഹ് കുടുംബങ്ങളെ മറന്നു പോവ്ന്നുണ്ട് പഷെ അത് കുടുംബത്തെ ബാധിക്കുന്നില്ലേ അച്ഛന്റെ അമ്മന്റേം ഒക്കൊരവസ്ഥ. സ്ഥ ചിന്തിച്ചു നോക്ക് അവര്ടേ ഈ സഹോദരങ്ങൾടെ ഒക്കൊരവസ്ഥ. വല്ലാത്ത ഒരവസ്ഥയ ത് ന്താച്ചയ്ഞ്ഞാല് ഇത് ലാസ്റ്റ് ഹോസ്പിറ്റി പോയി അഡ്മിറ്റായി വല്ലാത്ത ഹ് ജീവിതേ നശിച്ചു അങ്ങൻത്തെ അവസ്ഥ വരെയാകുന്നുണ്ട് ഓരോ മക്കൾക്ക്
അവര്ടെ ഇതൊക്കെ യൂസ് ചെയ്യ്ന്നവരുടെ വിചാരം അതാണ് അവരുടെ സന്തോഷം ന്നാണ്
അതെ മറ്റുള്ളവര്ടെ സന്തോഷം കെടുത്ത്ന്ന് ഇവര് ചിന്തിക്കുന്നില്ല
ഉം ഭാവിയില് എന്തൊക്കെ സംഭവിക്കുംന്നവര് ചിന്തിക് ക്കിന്നില്ല ആ ഒരു നിമിഷത്തെ സന്തോഷാണ് അവർക്ക് വെല്ത്
ആഹ് അതെ അങ്ങനെയൊരവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക് അപ്പൊ
അവരെ ബന്ധങ്ങള് വരെ തകർന്ന് പോവാണ്
ആഹ് അതെ അതെ എല്ലാം നശിക്കുവല്ലേ അവരൊന്നും അറിയൂല അവര് ഒരു നിമിഷത്തിന് വേണ്ടി അവര് എന്ത് ഒരു നിമിഷത്തിന്റെ ഒരിതിന് വേണ്ടിയിട്ടാണ് അവര് അവരുടെ ആയുസ് ഫുള്ളും തീർക്കുന്നത്
അതെ
അങ്ങെൻത്തെ ഒരവസ്ഥയാവുന്നെ പിന്നെ
സഹോദരങ്ങളെ വരെ മനസ്സിലാവാത്ത അവസ്ഥ
അതെ കഴിഞ്ഞൂസം ഒര് ന്യൂസില് കണ്ടതാ സഹോദര ഈ ഇതിനടി അടിമയായിട്ട് സഹോദരങ്ങള് ആങ്ങളേം പെങ്ങളുന്ന് വരെ മറന്നിട്ടുള്ള ഒരു കേസ് വരെ പ്പൊ വര്ന്ന്ണ്ട്
അതെ ഇപ്പന്തോരം കേസുകളാ കേക്ക്ന്നത്
ആഹ് ആഹ് തിരിച്ചറിയുന്നില്ല അമ്മയാണോ അച്ഛനാണോ, പെങ്ങമ്മാരാണോ എന്നുള്ള ആ ഒരു ഇതവർക്കില്ലല്ലോ അവരുടെ ഇതിലോട്ട് ഏമ് പിന്നിത് പ്രവർത്തിച്ചു കഴിയുമ്പോ അവർടെ തലച്ചോറിനെ അത് ബാധിച്ചുവല്ലേ അവരൊന്നും അറിയുന്നില്ലല്ലോ.
അതെ അത് എന്തൊക്കെ അതും എന്തൊക്കെ പേര്കളിലാ അതറിയപ്പെടുന്നത് ഓരോ ലഹരികളും
ആഹ് അതെ അങ്ങനൊറെ പേര്കളും ഉണ്ട് ലെ പേ എത്രതരം പേരുകളാ ഇതൊക്കെ ഇടുന്നോര്
പല പല പേരുകളിലാണോരോ
മയക്കുമരുന്നുകള് ലെ
ഉം
സ്കൂൾ കുട്ടികളിലാണ് കൂടുതലും കണ്ട് വരുന്നത് അവരാണിതൊക്കെ
ആഹ് സ്കൂളുകളില് എഴ്തി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടും കാര്യോന്നുല്ല.
അതെ പിന്നിപ്പ സ്കൂളുകളില് ക്ലാസ് സ് ക്ലാസ്സുകൾ ഇതിനെപ്പറ്റി കൊണ്ടുവരുന്നുണ്ട്.
എന്ത്‌?
ആ ലഹരി യൂസിങ്ങിനെ പറ്റിയിട്ട്
ആഹ് ഹ ഹ
ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് ഓരോ
ആഹ് ഹാ ആഹ് ഇപ്പൊ ക്ലാസ്സുകളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ പിള്ളേർക്ക്. അതിനെപ്പറ്റിയുള്ള ക്ലാസ്സുകളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എടുത്ത് കൊടുത്താലും അവര് ആ വശം ചിന്തിച്ചാലല്ലേ നടക്കുള്ളൂ.
അതെ അവര് ചിന്തിക്കണം നന്നാവണെങ്കില്
ഉം
പിന്നെ ഒരുവിധം എല്ലാ ടീച്ചർമാരും എല്ലാ കുട്ടികളേം നോക്കുന്നുണ്ട് പക്ഷേ എത്ര കുട്ടികളെന്ന് വെച്ചിട്ടാ അവര് നോക്കാ.
ഉം ഉ അതാവർക്കൊരു പരിധിയില്ലേ ഇവര് പുറത്തിറങ്ങി കഴിഞ്ഞാലായിരിക്കും ക്ലാസ്സ് കഴിഞ്ഞ് പോകുന്ന ആ ടൈമിലൊക്കെ ആയിരിക്കും. അല്ലെങ്കി പിന്നെ ഇന്റർ ടൈമിലോ ഇന്റർടൈമിലൊക്കെ പുറത്തേക്ക് വിടുന്ന ഒര് ഗ്യാപ്പ് പ്പൊക്കെ നോക്കിയിട്ടൊക്കെയായിരിക്കും.
അതെ
കാലഘട്ടമായി മാറുവാണ്
പലതരം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇണ്ടാവുന്നുണ്ട്.
ഈ ഇതിന്റെ പരമായിട്ട് ല്ലെ മയക്ക്മരുന്നിന്റെ പരമായിട്ട്
അതെ കരള് രോഗങ്ങള് ഹൃദയ രോഗങ്ങള്
ആഹ് ഹാ ഹാ ഹാ ഹാ അതൊന്നും ആരും ചിന്തിക്കുന്നില്ലല്ലോ. എല്ലാം ഒരു പത്ത് മിനിറ്റത്തെ സുഖത്തിന് വേണ്ടിയിട്ട്
ഉം
എല്ലാം മറക്കും
അതെ ബന്ധങ്ങളില് അകലങ്ങള് കുറയും
അതെ അല്ലെങ്കിലു ഇപ്പൊ ബന്ധങ്ങളും അതൊക്കെ കുറവല്ലേ ഫോണായിട്ട് അതങ്ങനെ ഇതായി ട്ട് ഈ മയക്കുമരുന്നിന്റെ ഒരിതങ്ങനെ മൊത്തത്തിൽ പണ്ട് കാലത്തെ പോലെ ഒരു ബന്ധങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പ ഇല്ലല്ലോ ഇപ്പൊ എല്ലാരും ഒരു ഫോൺ ഉണ്ടെങ്കി എല്ലാരും എല്ലാം ആയി ആ വീട്ടിന്റെ ഉള്ളില് ഒന്നും അറിയുന്നില്ല ആ ഒരുവസ്ഥ തന്നെയല്ലേ ഇതും കഴിച്ചിട്ട് ഇര്ന്ന് കഴിഞ്ഞാല് അവരേതോ ഒരു ലോകത്ത്. ആരു ആയിട്ട് ഒരു ബന്ധങ്ങളും ഇല്ല ആഹ്
ഒരുവിധം ലഹരിന്ന് കേക്കുമ്പോ പേടി ഇണ്ടാവായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ പേടില്ല.
കുട്ടികൾ പണ്ട് ലഹരി അങ്ങനെ പിള്ളേടെ ലഹരികൾ ഉപയോഗിക്കുന്ന വെച്ചാ ഈ സിഗർത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ല്ലേള്ള ഇന്നത്തെ കാലത്ത് അതല്ലല്ലോ
ഉ വലിയ വലത്തൊക്കെ വരാൻ തുടങ്ങിയിുണ്ട്
ആഹ വല് വല്യ സംഭവങ്ങളൊക്കെയല്ലേ ഇന്നത്തെ മക്കൾക്ക് വേണ്ടത് പണ്ടൊക്കെ അച്ഛനയും അമ്മേനേയും കാണാണ്ട ഒരു വീഡ വലിക്കുക അങ്ങനത്തെ കേസുകളൊക്കെ ആറ്റേള്ളു
ഉം
ഇന്നും പ അതല്ലല്ലോ
അതെ ഒരുവിധ എല്ലാ കുട്ടികളും പിന്നെ പുറം രാജ്യങ്ങളിൽ പോയിട്ടാണെങ്കിലും
ആ അങ്ങനെയും പോന്നുണ്ട് പെൺകുട്ടികൾ കൂടുതലും അങ്ങനെയയി പോകുന്നത്
അതെ
പ്പുറം രാജ്യങ്ങളിൽ ഇപ്പ എല്ലാവരും അങ്ങനെ ദൂരെ ദൂര അല്ലേ പഠിക്കാൻ പോകുന്നു അപ്പൊ അവിടെ നിന്നും അങ്ങനെ വ ബലത്തെ സഹകരിച്ചില്ലെങ്കില അതിന് സഹകരിച്ചില്ലെങ്കിലും അവര് ബലം പിടിച്ച് ചെയ്യിപ്പിക്കുവയാണ്
അതെ
അങ്ങനെയൊക്കല്ലേ ഓരോ മക്കള് പഠിക്കാൻ പോയോടുത്ത്ന്ന് വരാണ്ടൊക്കെ ആവുന്നൊരവസ്ഥ വരുന്നത്
ഉം
മയക്കുമരുന്നിന് അടിമയായി പോകുന്നുന്നത് അങ്ങനെയൊക്കെയാണ്
എന്നാൽ ശരി പിന്നെ വിളിക്കാം
ആ ഓക്കെ ആയിക്കോട്ടെ ഓക്കെ ശരി
ആ ശരി